ഉം എന്തപ്പൊ പണി
ന്നെവർ
ഉം എന്തൊക്കെണ്ട് സുഖല്ലേ
ആഹ് സുഖം
ഉം മക്കളൊക്കെ കളിച്ചാൻ പോയിട്ടാണ് ല്ലാക്ക ഇണ്ട് ആഹ് പിന്നെ എന്തേ ഇപ്പൊ പ്രത്യേയിചെന്ത വിളിക്കാൻ കാരണന്തെങ്കിലും ഇണ്ടാവല്ലോ. തെ വിളിക്കല്ല്ല്ലോ.
ആഹ് ഞാന് ഹ് മറ്റേ ശർക്കര മൈലാഞ്ചില്ലേ അത് ഇണ്ടാക്കിയത് ഇണ്ടോയ് ചാൻ വേണ്ടിട്ട്
ശർക്കരമൈലാഞ്ചിയൊ ശർക്കരമേലാപ്പ ഞാനങ്ങനെ ണ്ടാക്കലില്ല.
ഇജാദ്യ ണ്ടാക്കില്ലേര്ന്നോ?
ഉം ആദ്യക്കൊ ഞാൻ എപ്പഴും ഇണ്ടാക്കീൻ പഷെ ഇപ്പന്താച്ചാ അത് ഇണ്ടാക്ക്ണെക്കെ ഒരു വെർപ്പായി തോന്നിക് പിന്നെ ഒന്നാമത് ഇപ്പ പീടിന്നൊക്കെ ങ്ങനെ കിട്ട്ണോണ്ട് ഇപ്പ ഞാൻ വല്ലാതെങ്ങട്ട് ഇണ്ടാക്കലില്ല.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
പിന്നെ എളുപ്പല്ലേ? എള്പ്പായിച്ചാൽ അയിനൻസര്ച്ച്ള്ള പാത്രും ചട്ടിം കുടുക്കേം അതൊക്കെ വേണം.
ഉം. വാങ്ങാമ്പ് പിന്നെ.
അതെന്താന്നറിയോ അഹ് അയിനായിറ്റൊരു പാത്രം ഒഴിവാക്കിടണേ. ആ പാത്രന്റെ കാണാനില്ല വട്ടൊള്ള വല്ല അണ്ണാച്ചിയോള് യെ ത്ത്കോണ്ടൊയ് ക്കു മാണെങ്കിഅ ഓ ഞാനും കൊറേ തെര്ഞ്ഞോക്കി എഉടേണ്ന്ന് ഞാനോക്കിയപ്പോ എവിടിം കാണാല്ല്യ ആ പാത്രം. രണ്ടുപേരെ ഞൻ ട്ടിന്നു ട്ടിൻ ട്ടിന്നില്ലേ.? ഈ പെയിന്റടിച്ചാനൊക്കെ കൊണ്ടെര്നെ ആ പെയിന്റൊ പിന്നെ ആ ടിന്നൊക്കെ നോക്കി നടക്കണം. അയിനൊന്നുംപ്പച്ച് പോവാനാവൂലാന്ന് കരുതി. ഉം. അഎന്ത്യെ അൻക് ഇഷ്ട്ട മൈലാ അൻക്ക് മൈലാഞ്ചി ഷ്ട്ടല്ല്യല്ലോ ഇജ് മൈലാഞ്ചി ഇടാത്താളല്ലെ? ഏ നെ വെറുതെ കുട്ടിയാള് ഞാ ഇടാത്തോണ്ട് ഞാൻ ഓൽക്കൂട്ടർക്കലില്ല. ഉം കുട്ടിയാള്. ഇജ് മൈലാഞ്ചിട്ടൊ ആ ഓൽക്കിസ്ട്ടേല്ലെ ഇട്ണെ? അ.. അ ഉം. ന്റെ മകൾക്ക് എപ്പളും മേണം മൈലാഞ്ചി, പഷേ ഈ മൈലാ മറ്റേ ഇത് എന്താ ഒരു കുട്ടിയാക്കൊക്കെ ആവുമ്പളെ കൊറേ നേരം ഒണങ്ങീട്ട് കെടക്കാൻ പറ്റുള്ളു.
ഉം കൊറേയാട്ട് ഇടും വണ്ടിയെരുല്ലെ?
ആ ഒരു മൂന്നാല് വട്ടം ചേലോര് അത്ര കൈനനുസര്ച്ചാന്ന് തോന്ന്ണ് ചെലോലെ കൈ എളുപ്പം ണ് ചോക്കാന് ചെലോടെ അയിനും മേണ്ടി ചോക്കന്നെയ്ല്ല.
ഉം ഉം.
ഉം അത് ഓരോരുത്തരടെ ശരീരത്തിനൻസരിച്ചെന്നാ തോന്ന്ണ് അതൊക്കെ.
ഉം.
ഉം. ഹ് പിന്നെ? ചേലോലെ എമ്മീലാവും മലാവും അഹ് ഞ് എപ്പളും ഇട്ണോ ഇട്നോൽതയിത്ത എന്താന്ന് ച്ച് റീല ട്ടൊ.
ഉം.
ഉം. ച്ച് ച്ച് പ്പം ഞാൻ കൊറേ ആയി ഇട്ടിട്ട് ഇപ്പൊ ഞാന് ഇടുമ്പന്റെ കളർന്റെ കളർണ്ടാവില്ല.
ഉം. പക്ഷെ, കുട്ട്യാകൊക്കെ ആവുമ്പോ എന്താറിയ? ഉം ഉം ഓൽക്ക് പെട്ടെന്ന് ചോക്കണ മാണ്ടിയരും കൊറേ നേരം ഇടൂലല്ലോ?
അതാണ്. പിന്നെ, അതുഅല്ല മ്മളെ പോലെ ഓല് നിക്കൂലല്ലോ ഓൽ തട്ടൂലെ?
ന്ന ആഹ്.
ഉം, ഞമ്മള് ഒർക്കത്തിലാണെങ്കിലും ഒറക്കത്തിൽ തട്ടും. ഉം. നമ്മളിനി ഉറക്കത്തിലാണെങ്കിലും നമ്മുക്ക് പൈയ്യിനെ കെട്ട ഒരു ശ്രദ്ധ ഉണ്ടാവും ഞമ്മക്ക്. മൈലാഞ്ചിണ്ടല്ലോമ്മക്ക് ഉം. കുട്ടികളത് അങ്ങനെല്ലല്ലോ ഓര് ഓ ഓലെതിനൻസരിച്ച് അ അല്ലെ? ആ മറ്റെ ചോക്കുന്ന മൈലാഞ്ചിട്ട് ചീലായിട്ടെ ന്നോട് ചോ എന്ത് മൈലാഞ്ചിട്ടാലും ഞാൻ ത് ക ഗട്ടേ കഗട്ടേ ആഹ നവൽക്ക ചീല്ലായി.
ഉം
ആ കളറണ്ടാണ്ട് ഓളെ വിചാരം ഇല്ലത്
ഉം
ഏതായാലും ഞാൻ മാണങ്കി അൻക്ക് ഇണ്ടാക്കി തര
ഉം. എന്താ ചാക്കരിയും ചെന്താ പിന്നെന്തൊക്കെയടാ?
ചക്കരെ ചക്കരോണ്ട് ണ്ടാക്കാ. പിന്നെ ചായപ്പൊടിം പഞ്ചാരില്ലേ
ആ ഹാ
ഇതേപോലെ എടുത്ത് ണ്ടാക്കും. പിന്നെ ജീരകംകൊണ്ടൊക്കെണ്ടാക്കൻ പ ഞൻ ഇതുവരെ ണ്ടാക്കിയോക്കിയിട്ടൊന്നുല്ല. ജീരക മൈലാഞ്ചി ഇങ്ങനെ കാണലില്ലേ. ച്ചറീല്ല. അതെങ്ങനെണ്ടാ- അ ച്ചറീല്ല. ഉം
ശർക്കരിം മൈദി അല്ലെ?
അതൊ ചായപൊടീം മൈദിം? ചായപ്പൊടി മൈതല്ലേ. മൈദ ത്തിനാ അറിയോ? മ അത് എന്താ ഇത് ഇണ്ടാക്കി കിട്ട് വള്ളയ്‌ക്കാരം. ആ വള്ളം ടൈറ്റാ ക്കാൻ വേണ്ടിട്ടാണ് മൈദട്ണത്.
ഏ. അഹ് ആ അപ്പളത് വരുന്നന്നല്ലേ?
ആ അതേന് ടൈറ്റാത്. പിന്നെ ഗ്യാസ്മന്ന് എടുത്തിട്ടേ അത് അത് വെള്ളല്ലേ കാരം അത്. ആവി ആ ആവി ടൈ ആ വണ്ടയിട്ടാണ് മൈദ പൊടിട്ണ്ടത്. അ. ഉം ങ്ങനെ ഉം ന്താ. ചായപ്പൊടിണ്ടാതായെങ്കിലും മറ്റേതാണെങ്കിലും മൈ ണ്ട വാണ്ടിവരൂല്ലെ? ഉം വ ഉം വാണ്ടിരു മാണ്ടിരും മാണ്ടിരും. കെർച്ച് കൊർച്ചിങ്ങനെ ഇട്ടൊട്തിങ്ങനെ അത് ങ്ങനെ അൾക്കി അൾക്കി അള് ക്കി അതെങ്ങനെ ശരിയാക്കലാണ്. ഉം പിന്നെ? പ്പൊ അങ്ങനെയൊക്കെ ണ്ട് ജ് ണ്ടാക്കാൻ തീ ഇത് വരെണ്ടാക്കിയോ ക്കിട്ടില്ല. ണ്ടാക്കിയോക്ക്ണ്ടൊ? പെരുംമണേക്കാരം.
മണൊ?
ആ ചക്കരൻ്റെ മണെ പക്ഷെ നല്ല രസല്ലെര് ണ്ടാക്കുന്നെ. ണ്ടാക്ക്ണായാല ഉണ്ടാക്കലും ണ്ടാക്കി കഴിഞ്ഞട്ടൊക്കെ ണ്ടാവോ ആ മണം. നമ്മള് ഇവ എണ്ടക്കടിയൊക്കെ ണ്ടാക്കണ ഒരു മണക്കാര്യ. നെയ്യപ്പ ന്തൊക്കെ നല്ലരു മണേക്കാര്യ. ഞാൻ വിചാച്ചി നമ്മളെ പെരേലെത്തിയാല് ണ്ടാക്കാണ്തും
ഉം
കുട്ടിയളെവേതും എന്തേലും ണ്ടാക്കാനാതും. മ്
പിന്നെ? അങ്ങനെയൊക്കേണ്. അന്റെ മൈലാഞ്ചി വാങ്ങാ? അതെ ജ് ണ്ടാക്കാ ഞ്ഞീ? ഓവർ പോലെത്തലെ ക്കല്ലേ? ആ മഴീം ചെലപ്പൊ കൊറ്ച്ച് കിട്ടുള്ളൂ. ഏ എ തുള്ളി മൂ ട്ടിലൊരു തുള്ളിൺണ്ടാവും.
ഉം
ഉം വാങ്ങണത് നല്ലതാ ഹലോ ആഹ
ക്ഷെ നീരൊറ്റക്കാ അയിലിടാനും പറ്റൂല. അഹ് ഒലിച്ചു പോവൂല്ലേ. ഉം ഇതൊക്കാരാ കൺണ്ടുട്ച്ച്ണതാവോ?
ഉും ഇപ്പാആ ആസാനം അല്ലേ ഇവര് ഈ ട്യൂബിലഅക്യാണ്ങ്ങനെ വിക്കണത്.
ള്ളം മാത്രം വിക്ക്‌ണോലുംണ്ട്. അയില് മൈദപ്പൊടി ഇടാനായിട്ട് ഇങ്ങനെ വൊ ടുക്കും ചെയ്യും. അയിനി വലപുലേയുണ്ടല്ലോ. താമ്മളെ ഉം പച്ചക്കളർ മൈലാൻ ഞ്ചിണ്ട് അതങ്ങനെ പൊടിയായി കിട്ടും മൈലാഞ്ചിപ്പൊടിറഞ്ഞ്ങ്കാൻണ്ട്.
അയിക്ക് വള്ളം പാർന്നാണ്ട് കേക്ക് മ്മും
ചെലോല് പണ്ടത്തൾക്കാരൊക്കെഞ മ്മളെ സാധാ എലമൈലാഞ്ചി കളറേക്കാരം ഇഷ്ടം. ക്ഷെ ഇച്ചാ ചക്കരമൈ ൻന്റെകളറ് ഭയങ്കര ഇഷ്ടാട്ടോ ഞിപ്പഅ് ഇങ്ങനെ ഇടാതെങ്ങനെ ശീലായിട്ട് ഇപ്പടാനും തോന്ന്ണില്ല. അതൊക്കെ ഇങ്ങനെ കൊറെ നേരം ങ്ങനെട്ട്നിക്കുംമാണം. ഹമ്മാ ന്റതത് വല്ലോം കൊട് കുട്ട്യാളുംല്ലാരുംല്ലമ്മളൊറ്റക്കല്ലേ. ഉം ഇപ്പോ അങ്ങനെല്ലല്ലോ അന്ന് തോന്നുമ്പടാ തോന്നുമ്പൂരാ ഇപ്പ അങ്ങനല്ലല്ലോ ഓലതും പ്പനോക്കിട്ട് സമയണ്ടെങ്കി വൊക്ക കഴിയുമ്പോത്തിന് ഒർക്കം വരും ചെയ്യും. പിന്നെപ്പഴും നമ്മളെ കാര്യം നമ്മക്ക് നോകാന്സമയല്ലല്ലോ നമ്മളെ മക്കളെ കാര്യം നോക്കാന്നല്ലാതെ
ഉും
ഉം ഉും നോക്ക്‌ണോലുംണ്ട് ക്ഷെ നമ്മക്ക് ആ അങ്ങനെ നോക്ക്യടക്കേണ്ട ആവശ്യം തോന്നലൂല്ല.
ഉും ഉം
പിൻന്നെ ഉം ന്തൊക്കെ ചായൊ ട്ച്ചോ?
ഇല്ല ഞാനങ്ങനെ ഓടേലുംകേരണം അപ്പൊ അറങ്ങ്ണൊള്ളൂ.
ആ അഹ ചായ കുടിച്ച്ണ്ൻണ്ടോ? അ ചെൽപ്പോങ്ങട്ട് ഇബ്ട്ന്ന്കേറും അല്ലെങ്കിൽ ഔട്ഡെലും കേറും. അഹ്ശരി ഉം ഉും ഓർഡറൈതീ കൊണ്ട് ആ അങ്ങോട്ടിപ്പോ വരാൻ പറയലാ
ഞാങ്ങട്ട് കൊട്ന്നേരും ചായീം കടിം.
എൻന്താ കടി?
എന്തെങ്കി എല്ലാം കൊണ്ട്രോലിണ്ട്. ചെ ലപ്പോ ഉള്ളിവട പരിപ്പ് വട ആഹ് സ് പപ്സ് അങ്ങൻത്ത് അല്ലങ്കി മറ്റേ ലോഡഡ് ഫ്രൈസ് മോമൂസ് അങ്ങൻത്തെ അത് വല്ലാൻഡ് സ്ഥലലം ലല്ലോ കൊർ ചാൻണ്ട് പോയിട്ട് വണ്ടിരിച്ചാനും ഹുംആഹ്
അല്ലെങ്കി ഒറ്റക്ക്‌ന്നുമ്പോ ചെറെല്ലേ
ഉ ചോറ് കൊണ്ടോകും അല്ലെങ്കിൽ ഇജ് പറഞ്ഞമാരി ബിരിയാണിയോ മന്ത്യോ എന്തെലൊക്കെ ഓർഡ്രയ്യും
ഉും ഉം
പിന്നെഎന്താ
വേറെന്തൊക്കെയെ അങ്ങനെ പോൻണ്ട് കുഴപ്പൊന്നുമില്ല
ഉം
ഉ തടിയോളി പ ഇണ്ടാകാനൊന്നും നേരണ്ടാവൂലല്ലേ അഅ്ചറീല
കളിച്ചാൻ പോന്ന് പോവാൻ നിക്ക്ണ്ടോൻ ഡ്രസ് ഒന്നും ഇടാതെ നിക്ക്ണതാവ്ടെ പൊറത്ത്കറങ്ങുമ്പോ ഡ്രസ്സ് വാണം അകത്തു കയറിയാ ഷെഡി പോലും ഇടൂല അങ്ങനെ നടക്കും കുണ്ടീംകാട്ടിക്കാണ്ട് ഉം
ഉം
പിന്നെ പിന്നെ എന്തെക്കെ വേറെ എന്താ നല്ലത് കൊഴപ്പൊന്നുല്ല
ഉം
അ
ആ അസ് ലു ഇമ്പടെ പണിക്ക
ആഹ പണിക്കൊയ്ക്കാണ് ആ ഹസ്ബൻഡ് പണിക്ക് പോയി പണി എപ്പളാ കയ്യാ പ്പോ വരേയ്ക്കാരം ഉച്ച കഴിഞ്ഞാ വരുയ്ക്കാരം രാത്റി ഒന്നും ആവൂല്ല ഉം വേറെ കൊയപ്പൊന്നുല്ലല്ലോ വേറെ കൊയിപ്പൊന്നുല്ലല്ലോയ്ച്ചാ മ് ന്നാ ആയ്ക്കോട്ടെ
എന്നാശരി